കേക്കാവോ
ആഹ് കേക്കാ എന്തൊക്കെയാ വർത്താനം
സുഖായി ട്ട് പോണു എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങളൊക്കെ
സുഖാണ് നല്ല വർത്താനം തന്നെ ആഹ് ആ മഴ ഇപ്പൊ ഇല്ലാ ഇപ്പൊ വേ വൈകുന്നേരം ആവുമ്പോ മയൊക്കെ ഉണ്ട്
ആഹ് ഉണ്ടല്ലെ ഉച്ചന് ശേഷം ന്നെയാണ് അല്ലേ മഴ വരുന്നത് ആ അതന്നെ. നമ്മളൊക്കെ സ്കൂള് ഇവിടെക്കെ അങ്ങനെ തന്നെ സ്കൂളൊക്കെ പോണ ടൈമ്ക്ക്‌ല്ലേ ഞമ്മള ടൈമില് ഈ ഒരു ജൂൺ ജൂലൈ മാസക്കെല്ലെ രാവിലെ നീക്കുമ്പോ തന്നെ മടിയാവും പിന്നെ പിന്നെന്താ അറ്യാെ നടന്നു പോണ്ടേ അന്നൊക്കെ
ആഹ് അതെ അതെ ബസ് കേറാനൊക്കെ എ
എന്തോ ഒരു ഫീലിംഗ നല്ലൊരു നൊസ്റ്റോളജിയ ആണ് പിന്നെ എന്താറിയോ നമ്മളന്നാ ബെഞ്ച്മ്മേ ഇരിക്ക്ണൊക്കെ ഓർക്ക് ഇണ്ടോ നൻഞ്ഞൊട്ടിയ പാൻറും
ഇൻക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ ന്നു ആ പാന്റും ന്റെ ട്യക്കെ ആകെ കൊടെക്കെണ്ടാവുംന്ന ന്നൊള്ളൂ ബാഗ് ഇതിന്റെ വേക്കും നഞ്ഞിട്ടുണ്ടാവും അടിം നനഞ്ഞിട്ട്ണ്ടാ പാന്റിന്റെ അടിം നനഞ്ഞിട്ട്ണ്ടാ ആഹ് അതെ ആഹ് അതെ അതെ അതെ അതെ ഉം ആഹ് ചാല് ആഹ് അതെ അതെ എന്താ ഇ ചാലിന്റെ എടുത്തുകൂടി എടനടു നോവ. ആ ച വെള്ളം മുഴ്യും ചളി വെള്ളം മു ഴ്
അതെ അതെ അന്നൊക്കെന്നല്ലേ ഒരുപാട് ദൂരം നടക്ക്ണല്ല ഇപ്പൊ ക് വണ്ടീലക്കൊല്ലെ മക്കളെ നമ്മളൊക്കെ റ്ഞ്ഞാല് അതാണെങ്കി വീട്ടീന്ന് അർ ങ്ങ്ണ ടൈമില് നല്ലൊരു മയെയ്ക്കാരട്ടോ അതേ പോലപ്പോ സ്കൂൾ വിടുമ്പോ അതേപോലെ
ആ അതെ അതെ ഈ പോയിന്നത് ബസ്സിലാണോ അതോ അത് നല്ല അതെ ആ നന്നായ് റ്റ് എന്ത് പറയാൻ എപ്പളും ഓർക്കത്
ഓർക്കുന്നല്ല ആ വന്നിരുന്നെങ്കിൽ ആ ഒരു കാലക്കെണ്ടല്ലോ സ്കൂൾ ലൈ ഫ്നൊക്കെ പറീണത് അപ്പ ഞ്ഞി തിരിച്ച് കിട്ടാത്തൊരു കാര്യങ്ങളാണ് അതൊക്കെ വേറെ എന്തലൊക്കെ നമ്മക്ക് ചെലപ്പോ തിരിച്ച് കിട്ടും വീണ്ടെട്ക്കാൻ പറ്റും പക്ഷെ ഇങ്ങത്തെ കാര്യങ്ങളൊക്കേന്ന് പറഞ്ഞാ നമ്മക്ക് ആ തെ
ഇപ്പളും ആ ആഅതെ കല്യാണം കഴഞ്ഞിട്ട്പ്പോ ഈ ഹസ്ബൻഡ് വീട്ടിലാണോ
അസ്ബന്റ് ആ കഴിഞ്ഞണ് കഴിഞ്ഞണ് കല്യാണം കയ്ഞ്ഞിണ് ഞാന് പിന്നെ സ്വന്തായിറ്റന്നേ അക്ക മക്ക മക്കളൊക്കെ പോയാ പിന്നെ ഞാ ഒറ്റ നൊറ്റക്കെന്നേണ് ഹസ്ബന്റ് വടെല്ലേയ്നും ഗൾഫിലാണ് ആ അപ്പൊ ആ അപ്പൊ ഞാൻ തന്നെള്ളു ഇപ്പൊ വീട്ടില് ഇനിയിപ്പോ അവര് വരണങ്ങി നാലരക്കെ ആവും അതെ അതെ ഇതേ ഇതുപോലെന്നെ അതായത് ഞങ്ങളെ ഇവിടുന്ന് കുറച്ച് അധികം ദൂരം ഉണ്ടായിരുന്നു ഹൈ കുൾക്ക് ക്കെ എൽ പി യു പി ഒക്കെ ഏകദേശം അട്ത്ത്ണ്ടായിര്ന്നേ പക്ഷെ നമ്മളെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ കുറച്ച് ദൂരം തന്നെയായിരുന്നു ര്ന്നു എനിക്ക് തോന്ന്ന്നത് ഒര് അറപത് രൂപന്റെ ചാർജക്കെണ്ടാവും ഒ ചാർജ്ജ് ണ്ടാവും വീട്ട്ന്ന് അങ്ങോട്ട്‌ അപ്പൊ ഇത്രേം ദൂരം നമ്മൾ നടക്കണ്ടേ അപ്പൊ ഫ്രണ്ട്സിലൊക്കെ കൂടെ രസയിരുന്നു രാവിലെ ലൈറ്റ് കൃത്യായിറ്റേ എറങ്ങുള്ളൂ അങ്ങടെ ഞങ്ങളെപ്പോഴും നേരെ വെക്കിട്ടുള്ള അങ്ങനെ വിളിക്കായിരുന്നു പത്തരക്കാണ് ക്ലാസ് പത്തി ഇരുപത്തഞ്ചിനെ എത്തുള്ളൂ അപ്പൊ ഈ മഴം കൂടെ ആ നോട്ടപ്പുള്ളിയ ആയിരുന്നു അതെ അതെ അതെ അധ്യാപകന് എപ്പോഴും പറയും അതെ അതെ നേരെ വൈി വീട്ടിലെത്തും നേരെ ത്തും അങ്ങനത്തെ ഒരു ടീച്ചറായിരുന്നു അപ്പ ആ അപ്പ ഇങ്ങനെ പോകുമ്പോ മിട്ടായിയായിട്ടും അന്നത്തെ മിഠായികളൊക്കെ ഓർക്കുന്നില്ല നിങ്ങള്
ആ ഓ ചച്ചിപ്പ അത് പറഞ്ഞപ്പോടാ നെല്ലിക്ക ഒക്കെ ഉണ്ടാവും എന്താ നെല്ലിക്ക അത് ഒക്കെ കടിച്ച ആ ആ അതെ അതെ ആഹ ആ വളവില് ആ അത് പീടിക്കാക്ക് താത്തയാന്നണ്ടെങ്കി പിടിത്താത്ത പിടിത്താത്ത ആ പിടിത്ത താത്ത അല്ല കാക്കന്നണെങ്ക ആ കാക്ക ആ പിടി കാക്ക ആ
അങ്ങനെ തലേല്ല്ലാന്നക്കെ അച്ചാറ് അച്ചാർ കാക്ക ആ എന്നിട്ട് മറ്റേ പുളിഞ്ചി ണ്ടല്ലോ നമ്മള് പുളിയച്ചാറ ഓ പഴ ഇല്ല്ല്ല
അതെ അതെ ആ ഇപ്പത്തെ കുട്ടികക്കാന്നും അറിയില്ല ഇപ്പ തേക്കാന്നും അറിയില്ല ആ അറിയ അറിയറ ഇപ്പൊ ഉരുളങ്കിങ് ആ പൊടിച്ച ആ അതെ അങ്ങനത്തെ ആഹ ഓക്കെ ആ അതെ ഇപ്പത്തെ എ മക്കൊക്കെ ഒന്നും അറിയില്ല പുളി അഞ്ച് ആ പുളി അച്ചാറ് വെലുത്തുള്ളി അച്ചാറൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്
ആഹ് ഇണ്ട്ണ്ടാവന്റെക്കെ ടേസ്റ്റ് എന്താന്നാ വെളുത്തുള്ളിച്ചാറ് പിന്നെ മാങ്ങ കടാങ്ങ ഒക്കെ ആക്കിട്ട് വെക്കുവല്ലോ ആ കടാങ്ങ ആക്കിയിട്ട് അയിമ്പൈസക്കെൊക്കെ കട്ട
ആ ആ അതെ അതെ ആ അതെ അയിമ്പൈസെ ഇരുപത്തഞ്ച് വൈസ ഒന്ന ഇപ്പ കി
ഏ ഇല്ല അങ്ങനത്തെ പൈസ തന്നെ ഇല്ല്യ അപ്പൊ ഇപ്പല്ല്യേ മക്കൾക്ക് നമ്മൾക്കക്ക അഞ്ച് പ നമുക്ക് നല്ല സന്തോഷിട്ട അന്നെ ഇപ്പൊ മക്കൾക്ക് ആ അഞ്ചിക്കൊരു പൂജ്യം കൂടെ കൂട്ടി കൊടുക്കണം
ആ അതെ ആ ഇതന്ത് അഞ്ചറ്പ്യ
ന്നെ അഞ്ചുപക്കൊക്കെ മിട്ടായി ഒന്നെ കിട്ടുള്ളൂ
ആ് അതൊക്കുമ്പോ ചെറിയ പൈസയല്ലേ റയും ഇതക്കുമ്പോ ചെറിയ പൈസ ആ ഇരുപത് ഇരുപത് രൊ അത്രയേ വേണ്ടുള്ളൂ ആ ഏ ഇരുപതരൊ ആ
നല്ല രസന ഇപ്പൊ അന്നത്തെ കാലൊക്കെ ഇങ്ങനെ ഇപ്പളും മിസ്സ് ചെയ്യയ് അപ്പൊ സ്കൂളിന്റെയിക്കൂടെക്കൊങ്ങനെ പോവുമ്പോ ഇന്നെ വല്ല ദൂരത്തക്കല്ല കെട്ടിച്ചെ അട്ത്ത്
അടുത്ത തന്നേണല്ല ആ ഔ എന്ന അൻക്ക് ഇന്നാലും കാണ അൻക് എടക്ക് എടക്ക് ഇങ്ങനെ കാണാൻ പറ്റോല്ലോ ഇൻക്ക് ഒരുപാട് ഇൻക്ക് ഒരുപാട് ദൂരെയാണ് സ്‌കൂ സ്‌കൂൾ പറഞ്ഞ ഭയങ്കര മിസ്സിംഗ് ഒരു ആ ഒരു അതെ അതെ അതെ ഇൻക്ക് ഭയങ്ക ഭയങ്കര ഒരു സങ്കടമാണ് അവിടുത്തെ ഫ്രണ്ട്സാളി ഓലെ ഒക്ക് ഇടക്കൊന്ന് കാണ ഞാൻ ഹോസ്പിറ്റൽക്കൊക്കെ ഇങ്ങനെ പോകുമ്പോ ഒരുപാട് ദൂരം കേട്ടോ അങ്ങനെ എവ്ട്കേലും വല്ല പോവാനുണ്ടെങ്കി മാത്രം. ഹോസ്പിറ്റല് ആ ഭാഗത്ത്ക്ക ഞങ്ങള് പോവും. ക്ക് വേറെ ബാഗത്ത്ക്കാണ് പക്ഷ എന്നാലും ഐക്കൂടി ഇങ്ങനെ പോകുമ്പോ ഞാന് എന്താ സ്കൂൾൻ്റെ അവിടെങ്ങനെ തുമ്പോ ആ അവിടെ എത്തുമ്പോ അവിടെ അറിയിണോല് ആരെങ്കിലും ഉണ്ട് പക്ഷെ ഓലൊന്നും കണ്ട നമുക്ക് മനസ്സിലാവന്നല്ല പക്ഷെ എന്നാല് ഇല്ല എന്നാലും നോക്കും ഞാന്
പിന്നെ നമ്മുടെ കൂടെ പഠിച്ച ആൺകു കുട്ട്യാളെ കണ്ട പിന്നിം മനസിലാവും കാരണം അവ
അ ആഹ ഇല്ലല്ല ആഹ് ഇല്ലല്ല ഇല്ല
പക്ഷേ പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോ തടിച്ചാട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോ മനസ്സിലാവൂല്ല ആ അതെ ഇല്ല അത് ശരിയ കുറേ ഏറെ ക്കൊറെ ഒക്കെ അങ്ങനെയാണ് ചിലപ്പോ നമ്മള് വിചാരിക്കൂട്ടോ ഇനി ഇപ്പോ ഇന്നെ പറഞ്ഞാ മനസ്സിലാ
ആ ആഹ് ഞാ ചെ പോണോ ഇനിയിപ്പോ ഇനിയിപ്പോ ഓല് ഡിഗ്രി എന്നേണോ ആണോന്ന് ചോദി എന്താ അല്ലേ അല്ലാന്ന് പറഞ്ഞ നമ്മളാകെ വസളാകുമൊ എന്നൊക്കെ എനക്ക് അതെ അതെ അല്ലേ എനിക്കറിയില്ലാന്ന് പറഞ്ഞാല് ആ അതെ അത് ച
നമുക്ക് കണ്ട മനസ്സിലാവും ചെലപ്പൊ ആ ഓൽക് ആ ഓൽക്ക് ഞമ്മളെ മനസ്സി പക്ഷെ എന്താറിയോ ഇന്നെ ഒക്കെ വേം മനസ്സി
അത് ഏ അതേലേ ആ ഞാൻ ഞാൻ നല്ല മാറ്റം വന്ന്ക്ക്ണ് ഇന്നോട് പറീം ഇജ്ജ് ആകെ തടി ആ ഇന്നോട് ആ ഞാപ്പൊഒരു എന്തന്റെ ഞങ്ങളൊപ്പം പഠിച്ച ആൺകുട്ടിന്റെ കല്യാണം ഇണ്ടായീനു അപ്പൊ ഓംവിളിച്ചീനു അപ്പൊ ഞങ്ങ എല്ലാരിം വിളിച്ചു പിന്നെപ്പൊ ഞങ്ങള ഇന്നട്ടെല്ലാരു പറയും സിമീനാ ജാ
ആ അതന്നെ അതന്നെ അതന്നെ ചെലോല് പെട്ടന്ന് നല്ല മാറ്റം വരും ചെലോൽക്ക് കണ്ടാതന്നെ മനസ്സിലാവൂല ഈ ആളാണൊ ആ ആള്ന്ന് വിചാരിക്കും ആ അതന്നെ ഞാൻ തടി വെക്കൂട്ടോ ഡെലിവറി ടൈമില് ഈ മൂന്നാസം കൊണ്ട് നല്ല തടി
അതെ അതെല്ലേ ആ ആ ഞാനല്ല ഹൈറ്റ് ആ കൂട്ടത്തി മുന്നില ആക്കാരം എന്താ ആ് അസംബ്ലി ഇതൊക്കെ നിൽക്കുമ്പോ മുന്നില ആക്കാരം. ഞാനും വേറൊരു കുട്ടിയുണ്ടാവും ഞങ്ങള് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓളെ ഞാൻ മുന്നിക്ക് നിർത്തും അല്ലെങ്കിൽ ഓള് ഇന്നെ മുനിക്ക് നിർത്തു
ബെഞ്ചിലൊക്ക മുന്നിലി ഞാനൊക്കെ മുന്നില് രണ്ടാമത്തെ ബേക്ക്ക്കൊക്കെ ഒന്ന് ഞാൻ എത്ത ന്നില്ല. കാരണം ഹൈറ്റ് കുറവായോണ്ട്. ഒന്നുങ്കി മുന്നത്തെ ബെഞ്ച്മ്മല് രണ്ടാമത്തെ ബെഞ്ച്മല്. പിന്നെ റൊട്ടേഷൻ ചെയ്യേരുന്നല്ലോ അന്നൊക്കെ. ബെഞ്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്ങ്ങനെ പോയിട്. ആ അങ്ങനെ അങ്ങനെ മാറി പോയിന്. ബേക്കിലിരിക്കാനൊരു പൂതിയാ. ആ ബേക്ക് ബെഞ്ചിലിരിക്കാനൊരു പൂതിയാ. അതെ അപ്പൊ ടീച്ചർമാര് പറിയും നിങ്ങളെ കാണൂല പറഞ്ഞാണ്ട് മുന്നിക്കന്നെ ആക്കും. വേക്കും കൂടെ ആക്കിയ പിന്നെ നോക്ക കണ്ടേ അപ്പൊ പിന്നെ അല്ലെങ്കിലേ ക്ലാസ്സ്‌ മുന്നിലായിട് പിന്നെ ക്ലാസ് ശദ്ധിക്കൂല. പിന്നെ ബേക്കിലും കൂടെ ആയാ നോക്കണ്ടന്നറിയും
അതെ അതെ. എന്നിട്ട് അയിന്റാത്. ആ ആ സെന്റ് ജോസ്, എനിക്ക് ഭയങ്ക, ഇല്ലല്ല ഇപ്പ ഇണ്ടോന്ന് എനക്കങ്ങനെ അറിയില്ലട്ടോ. പക്ഷെ, അന്നുമ്മാൻ അന്നുമ്മാനോടൊക്കെ പറഞ്ഞ എനിക്ക് നൽ ഇല്ലല്ല അന്ന് ഇമ്മാനോടൊക്കെ പറഞ്ഞയച്ച് പറഞ്ഞ് ഉമ്മാച്ച് ഓട്ടോഗ്രാഫിന് പൈസ് പെരുമാറ്റം ഏ വെറുതൊന്നും പൈസ തരാല്ല
ആ ഇന്റെതൊക്കെ ഒരു ബുക്ക് നറഞ്ഞിട്ട് രണ്ടാമത്തെ ഓട്ടോ ഗ്രാഫ്
അതല്ലേ? ആ അതെ ഓ. ഇന്റെത് അവിടെ ഇണ്ട്ട്ടോ. ഇന്റെ അവിടെണ്ട്. ഞാന് ആഹ് ഏ
കല്യാ
ഏഹ് അന്നൊക്കെ ഒരു കത്തെയ്തലൊക്കെ ഇണ്ടാര്ന്ന സ്
ആ കത്തെയ്തലൊക്കെ. അത് അതെന്ന് പറഞ്ഞാല് കൊറേ ഡെക്കറേഷനൊന്നുല്ല. ഒരു പേപ്പർല് ഒരു എഴുതിയിട്ട് അതിനൊരു രസാ, ഒരു ഭംഗിയന്നേര്ന്ന്.
ഇപ്പം അത് രണ്ടും. കൊറച്ചൊക്കെ എന്റെ കും കൂട്ടച്ചാൽ തന്നത് പിന്നങ്ങനെ എന്ത ഇട് വെച്ചിട്ടുണ്ട് ഞാന്. ഞാനൊക്കെ ഒന്ന് അധികം എ ഇടുത്ത് വെക് ക്ക്‌ന്നൊരു കൂട്ടത്തി
ആ അതൊക്കെ ഒരു മെമ്മറീസ് തന്നേണ്. ഞാൻ പണ്ടും ഇന്നും അങ്ങനെ എടുത്തൊന്നും വെക്കൂല അപ്പ അത് ശരി മിസ്സായി പോയാ വലിയ ടെൻഷനായി
ആ ആഹ് ആഹ് ആഹ്. പക്ഷെ എന്നാലും ഇപ്പളൊന്നും അങ്ങനെ തൊറന്ന് നോക്കലൊന്നില്ല. പക്ഷെ എന്നാലും അവിടെ ഇണ്ട്. ആ ഇണ്ട് ഇണ്ട്
ച്ചൊടിക്കയാണെങ്കിൽ നമുക്ക് തൊറന്ന് നോക്കാലോ. ഞാൻ ഇങ്ങനെ വിചാരിക്കും പഴയ കാലങ്ങളിലേക്കൊന്നും കൂടി തിരി ച്ച് പോല്
ഓ അതെ അതെ. ആ ഞാൻ എടക്കൊക്കെ സ്വപ്നൊക്കെ കാണും എന്റെ ഫ്രണ്ട്സാളൊക്കേ. അപ്പൊ ഇങ്ങനെ ഓലെ ഓലെങ്‌ ഇങ്ങനെ വിളിക്കാച്ച ചെലോലെ നമ്പറൊന്നും കിട്ടൂല
കിട്ടൂല ആഹ്. പിന്നെന്താറിയോ മേരേജ് കഴിഞ്ഞാല് കോറേക്കെ ചെലേപ്പല്ലെ നല്ലോ പഠ്ച്ച മക്കളെക്കെ എവിടെങ്കിലെത് തിണ്ടാവും ചെലപ്പോ പട്ച്ചാത്തോ
ഓ ഞാ എന്റെപ്പ ഉണ്ടായിനൊരു, ആ എന്റെപ്പണ്ടായി ഉണ്ടായിന് ഒരു കുട്ടി നന്നായിട്ട് പഠിക്കേനു ഓള് പക്ഷെ ഓള് പ്ലസ് ടു പ്ലസ് പിന്നെ ഓൾക്ക് വരാൻ ഒന്നും പറ്റയില്ല ഇങ്ങട്ട് ഓള് കല്യാണം കഴിഞ്ഞ പ്ര നിന്റെ
ആഹ ആടാ അങ്ങനെയൊക്കെ ഇണ്ട് ഒരുപാട് നല്ല പഠിക്ക ഠിക്കുന്ന കുട്ടികൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ അവരെവിടെ എത്താ
അതെ അതെ ഓ എന്തോ നല്ല പഠിച്ചിട്ട് ഞങ്ങള് എന്താലും ഞങ്ങളെ എ ചരിത്രത്തിന്റെ സർ വന്നിട്ട് പറഞ്ഞു എന്താ റിസൾട്ട് വന്നിട്ട് പ്രസന്റ റി അപ്പോപറഞ്ഞു എന്താ എവ എവിടെയാണ് എന്താ ആ കുട്ടിയ്‌ച്ചു ആ കുട്ടിഅയല് ആ കുട്ടി വന്നിട്ടില്ല അതില് സർ ന് ഭയങ്കര സന്തോഷം ഒരു കാര്യണ്ട് പറയാന് പറഞ്ഞു അയ്‌ല്‌പിറ്റേ ദിവസം അയ്‌ല്‌പിറ്റേസം ഓൾ വന്നില്ല പിറ്റേ ദിവസംഓളെ തന്നെ ചോയ്‌ച്ച അയ്‌ല് ഓള് വന്നിട്ടില്ല അത് എന്താ വരാത്ത ചോദിച്ചു ഞങ്ങളോട് ആ ഇല്ല കണ്ടിന്യൂ ചെയ്തില്ല ഓ എന്താ പള്ളിയിലൊക്കെ അയാണ്ട് അങ്ങനെ വരാൻ പറ്റി ആ സാറിന് കണ്ണൊക്കെ നറഞ്ഞിട്ട് ഏ അത്രക്ക് ആ സാർ പറയാ ആസാർപറയാ ആ സാർ വന്നിട്ട് പറയാ ഞാൻ പഠിപ്പിച്ചൽ ഇത്രയും നല്ല മാർക്ക് എ പ്ലസ് ആണ് ഓൾക്ക് ആദ്യയിട്ടാണ് കിട്ടത് സറ് തോനന്നും ആയിട്ടില്ല വർക്ക് ചെയ്യ തുടങ്ങിയിട്ട് അപ്പോ സേർ പഠിപ്പിച്ചൽ ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടണുന്നത് പറഞ്ഞാണ്ട് സർ ന് ഇങ്ങട്ട് ഭയങ്കര എന്ന ആ കുട്ടിക്ക്നി കഎന്താ തുടരാൻ പറ്റി പ്ലസ് വൺി പ്ലസ് എക്സാംഎഴുതി പ്ലസ്റ്റു സമയത്തിന് ഇനി ഓൾക്ക് മാണന്നുണ്ടായിൽവരൊക്കെ ചെയ്യായിരുന്നു. ആ ഓൾക്ക് നല്ല ഡ പിൾ പ രണ്ട് മാസ ആ രണ്ട് മാസ കാശവന്നിട്ട് ആ അതെ ഇങ്ങട്ട് ഓൾ വന്നില്ല. അങ്ങ ഇച്ച് ഇപ്പളും അത് ആലോച് ഭയങ്ക ഭങ്കര എ പറയ ഭയങ്കര
ഞാൻ എന്റെയു പിയിലൊക്കെ അങ്ങനെ കുട്ടികളുണ്ട് പക്ഷെ അവര്ന്ന് എവിടെ എത്തിട്ടില്ലന്ന പറയത് കാരണം അന്ന് കളിച്ച് നടന്ന മക്കളൊക്കെ ഇപ്പൊ എവിടെെങ്കിലൊക്കെ ഓല്ക്ക്ആശ്യത്തിനെങ്കിലും ഓല് ഇണ്ടാക്കു ഓകെണ്ട് മനസിലായോ ആ അങ്ങനെണ്ട് അപ്പൊ ഇപ്പോൾടീച്ചേഴ്സ് പറയു അത്
അതെ ലോ
കെ കാരണം എവിടെ എത്തുന്നുവിചാ ചോത്തോല്
ആ ആ ആ എത്തില ആ അതെ അതെ ആ ആ ആ് തീഈ കുട്ടിന്റെ കാര്യം കാലിച്ചുമ്പ എനിക്ക് ഭയങ്കര സമയം ഞാൻ ഇപ്പോഴും ഞാൻ ആ സേറ് പറഞ്ഞ കണ്ണ് എന്നൊക്കെ ആകെ വെള്ളം ന ഇന്ന് സ്കു വേറണ്ടത് ഇപ്പോളല്ലിച്ച ആ ആ അതെ അതെ ആ ഇന്നോടും പറ ആഹ ആയിക്കോട്ടെ എന്നാ ശരി